ഹലോ
ഹലോ
എന്താ വിശേഷം
എന്താ സുഖാണ് കൊഴപ്പൊന്നുല്ല
ചായുടിയ്യൊക്കെകഴിഞ്ഞോ
ചായൊക്കെ കുടിച്ചു
ഉം എന്തേന്നു രാവിലെ
രാവിലെ ദോശ
ആഹ് ശരി മഴ ഇണ്ടോ അവിടെ
മഴ ഇപ്പൊന്നുല്ല ഇണ്ടായിരുന്നു ആ പ്പ ച ച ആഹ് ചായക്കേ കുടിച്ച് കഴിഞ്ഞു
ആഹ് ശരി എന്താണ്
പിന്നെ ഉച്ചക്കക്ക് ഇതാ ഫുഡ് ഉണ്ടാക്കിട്ടില്ല ഉണ്ടാക്കണം ഹലോ